ഹലോ ഹലോ ഹലോ കേക്കുന്നില്ലേ ഹലോ
കേക്കാൻ പറ്റുന്നുണ്ടോ
ആ ഇവിടെ കേക്കണ്ട്
ആ എനിക്ക് ഇപ്പൊ
അങ്ങട്ട് കേക്ക്
ആകേക്കുന്നണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
ആഹ വിശേഷം എന്തുവാ എല്ലായിടത്തും മഴയല്ലേ
ആഹ ഇന്ന് ഇവിടെ മഴ മഴ പകലങ്ങനെ പെയ്തിട്ടില്ല
ഇവിടെ നല്ല മഴയായിരുന്നു. ഉച്ചക്ക് ഒരു കുറച്ചു നേരം മാത്രം മഴയില്ലായിരുന്നു. ബാക്കി സമയം ഇപ്പോയും താ പെയ്തൊണ്ടിരിക്കുവാ
ഏ ഇവിടെന്ന് മഴയില്ല. നല്ല വെയില തുണികളൊക്കെ ഉണങ്ങി കിട്ടി നല്ല ഉഷാറായിട്ട് ഏ മഴയാവുമ്പോ തുണികൾക്കൊക്കെ ഒരു മണ ആവുല്ലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്ക്ണ്ടോ ഹലോ
ഇപ്പ കേക്കാ കേക്കാൻ പറ്റോ
ആഹ് ആഹ് ഇൻക്ക് ഇപ്പൊ കേക്ക ണ്ട് ആദ് ആദ്യൊന്നും കേട്ടില്ലേനും ക് ഇപ്പ കേൾക്ക്ണ്ട് ഇടക്ക എന്തങ്ങനെ ആവുണ്ടാവുലേ
ആ റേഞ്ചിന്റെ പ്രശ്നായ്ക്കും
ആ ആഹ് ഇവിടെ ഫുൾ റേഞ്ച് ഒക്കെ കാണിക്ക്ണ്ട്
ആഹ് ഇവിടെ മഴ ആയതോണ്ടായിരിക്കും
ആ ആ അതാവും ചിലപ്പോ നല്ല മഴയാ
നൽ നല്ല മഴയായിരുന്നു ഇപ്പൊ കൊറച്ചൊന്ന് തോന്നും
ആഹ് മഴയായുമ്പോ തുണികളൊക്കെ ഉണങ്ങി കിട്ടാനാ വല്യ ബുദ്ധിമുട്ട്
ആ അതെ അതെ
ഉം പ്പ സ്കൂളൊക്കെ തൊറന്ന് കുട്ട്യേളെ യൂണി യൂണിഫോമൊക്കെ അത്യാവശ്യല്ലേ
ആ യൂണിഫോമൊക്കെ ഉണങ്ങാനാ ഭയങ്കര പാട് കുഞ്ഞുങ്ങളുടെ ഉടു പ്പളും ബെന്നിയനുടുപ്പൊക്കെ ആവുമ്പോ രണ്ട് മൂന്ന് ദിവെസങ്കിലും വെയിലും കൊണ്ടാലേ ഒണങ്ങു
ആ ചെറിയ കുട്ടിയാണതോട് ഉണങ്ങികിട്ടാൻ ഭയങ്കര ബദ്ധിമു ട്ടാവും പറ്റെ കുഞ്ഞ് കുട്ടിയാത്
അ അതെ
ഉം പിന്നെ ഒരു സ്മെല്ലാവുലേ ശരിക്ക് വെയിലൊണ്ട് ഉണങ്ങിയാലേ ലെ ആ ഒരു നല്ലൊരു ഫ്രഷ് കിട്ട ആവുള്ളൂ അല്ലെങ്കിൽ ഒരു
ആഹ ആഹ ശ ആമേല്ല തുരു ഇതാവും
ആ ഉം അതേപോലെന്നെ നമ്മളെ ബെഡ്ഷീറ്റ് പുതപ്പ് ഇതൊക്കെ നമ്മളെത്ര ഉണക്കിയാലും വെയില് കൊണ്ടിട്ടില്ലന്നുണ്ടെങ്കി ഒരു സ്മെല്ലാവും അത്
ഉം
അവ്ടെ
ഇപ്പൊ കൊറച്ചു നാളത്തേക്ക് മഴയാ എനിക്ക് രണ്ടു പേര്
ആ ആ പഠിക്ക അത ചെറുതാ
പഠിക്കാ രണ്ടു പേരും ഒരാൾ അഞ്ചിലും മൂന്നാള് ആ
ഉം ഉം
എത്രേലക്കെ പഠിക്കുന്നു കുട്ടികള്
ഒരാള് മൂത്താള് സിഎക് പഠിക്കണ് രണ്ടാമത്താള് ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞു ഇനിയിപ്പോ പ്ലസ് വണ്ണിന് കൊടുത്തിട്ടുണ്ട് അലോട്ട്മെന്റ് ഒക്കെ കിട്ടീട്ട് വേണല്ലോ ചെറിയ ആള് നാലാം ക്ലാസ്സിൽക്ക്
റിസൽട്ടക്കെ എങ്ങനുണ്ട്
റിസൾട്ട് കൊഴപ്പയില്ല്യാ
ആ ആ
അതില് അവരെ കൊണ്ട് കയീം പോലെക്കെ പഠിക്കട്ടെ
ആ ഇവിടെ അഞ്ചാം ക്ലാസ്സിലും ഒരാള് മൂന്നാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിൽ
ആ എങ്ങനെ അവിടെ ഇങ്ങനെ പ്രൈവറ്റ് സ്കൂളിലതോ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ
ഗവൺമെന്റ് സ്കൂളിലാ
ആ ഇപ്പൊ ആ സ്കൂളിൽ തന്നെ നല്ല ഉഷാറാണല്ലോ എല്ലാ കാര്യത്തിലും നല്ല അടിപൊളിയാണ്
ആഹ് അതെ അതെ അതെ
ഉം ഇപ്പ അധിക സ്കൂളിലും എൽ കെ ജിയും യു കെ ജിയും ഒക്കെ അതും ഉണ്ട് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ അതുണ്ട്
ഉം എല്ലാം ഉണ്ട്
ഇപ്പ അധികം നമ്മള് പ്രശ്നങ്ങളൊക്കെ ഈ ഇപ്പ ടീച്ചേഴ്സിന്റെ ഒക്കെ കാര്യത്തിലായാലും പ്രശ്നങ്ങൾ കേൾക്കണത് പ്രൈവറ്റ് സ്‌ സ്കൂളിലാണ്
ആഹ് അതുകൊണ്ട് ആദ്യം പ്രൈവറ്റിലായിരുന്നു ചേർത്തത് പിന്നെ അവിടുന്ന് മാറ്റി മാറ്റി ഗവൺമെന്റ് ചേർ ത്തതാ പിന്നെ നമ്മള് പഠിക്കുമ്പഴും കൂടുതല് ഏഹ്‌ സർട്ടിഫിക്ക് അയിന് വാല്യൂ ഉള്ളത് ഗവൺമെന്റ് ഇല്ലല്ലേ അങ്ങനെ വെ ച്ച് ഗവൺമെന്റിൽ ചേർത്തതാണ് ഉ
ഇ അ എന്ത് കുട്ടികളാ ആൺകുട്ടികളോ പെൺകുട്ടികളോ
മൂത്താള് പെണ്ണ് ഇളയാള് ആൺ
ആ
അവർക്
സ്കൂൾ എവിടെ അടുത്തന്നെതോ ബസ്സിപോവോ
ആആ സ്കൂൾ വണ്ടി വരും
ഉം ഇവിടെ മൂത്താളാൺകുട്ടിയും ചെറുത് രണ്ടും പെ കുട്ട്യള അതന്നെയാ ഉം മൂത്തത് ആൺകുട്ടിയും ചെറുത് രണ്ടും പെൺകുട്ടികളും
ആ
ഉം ചായൊക്കെ കുടിച്ചോ വൈകുന്നേരം ചായൊക്കെ കുടിച്ചോ അതോ വൈകുന്നേരം ചായ കുടിക്കണ ശീലമില്ലേ
പിള്ളേരെ സ്കൂ സ്കൂളീന്ന് വന്നപ്പ ചായ ഇട്ട് പിള്ളേർക്ക് കൊടുത്തു കുടിച്
ചില ആൾക്കാർക്കെ ചായ വേണന്നുണ്ടാവൂലല്ലോ ഏ
എങ്ങനെ ട്യൂഷനൊക്കെ ഉണ്ടോ പിള്ളാർക്
ട്യൂഷന് എങ്ങനെ മോള് ഓലൊക്കെ പത്താം ക്ലാസ്സിലാവു മ്പോ ട്യൂഷന് പോയിന്നു പിന്നെ പ്ലസ് വൺ പ്ലസ് ടു മൂത്ത കുട്ടി പത്താം ക്ലാസ്സും പ്ലസ് വണ്ണും പ്ലസ്ടുവും പോയി പെ പിന്നെ രണ്ടാമത് ഓള് പത്താം ക്ലാസ്സിലയപ്പോ പോയിന്നു ഇനിപ്പോ പ്ലസ് വണ്ണിന് ഏ വി ച്ച്‌ സ് സി സയൻസൊക്കെ ക്കിട്ടണംന്നൊക്കെയാണ് ഓൾടെ ആഗ്രഹം അത് കിട്ടയാണെങ്കി അപ്പത്തെ ഇതിനനുസരിച്ചൊക്കെക്കിങ്ങനെ ഇനി അഥവാ അതിനൊന്നും കിട്ടിയില്ല കൊമേഴ്സിനാണെന്നുണ്ടെ പിന്നെ ട്യൂഷനൊന്നും പോണ്ടി ണ്ടന്ന് കരുതുവ അറിയില്ല പിന്നെ എല്ലാത്തിനും ആ അവൾക്ക് അതാ പഠിക്ക ഇക്കാന ഇവർക്കൊക്കെ അതാ ഇഷ്ടം പിന്നെ ഈ കെമിസ്ട്രി ഫിസിക്സ് ബയോളജിയാണ് ഓലുക്ക് എളുപ്പള്ളത്
ആ
ഈ മറ്റേ മാത്ത്സ് ബുദ്ധിമുട്ടാണേനും ഒരാൾക്ക് ചെറിയ ആൾക്ക് ആ വലിയ ആൾക്ക് മാത്ത്സ് കുഴപ്പമില്ല
ആ ആ
ഓൾക്ക ബുദ്ധിമുട്ടാ- അതൊണ്ടാ വി എച്ച് എസ് സി മതിന്ന് ആലോചിച്ച- ഇൻ്റത് അതിലാകുമ്പോ പിന്നെ മാത്ത്സ് ഇല്ലാതെ കഴിച്ചില്ലാവാലോ
ആ ആ
ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് പിന്നെപ്പോ ട്യൂഷന് നമ്മള് വിടണം എന്നുണ്ടെങ്കിലും നല്ല ഫീസല്ലേ ഇപ്പൊ എല്ലായിടത്തും നല്ല ഫീസ് ആണല്ലോ
ഉം ഫീസ് വളരെ തോനെയാണ് എല്ലായിടത്തും
ഉം ഇവിടൊക്കെ പതിമൂന്നും പതിനഞ്ചൊക്കെ അവിടക്കെ എങ്ങനെയാണാവലെ
അവിടെ എനിക്ക് വലിയ കുട്ടികളാവാത്തോണ്ട് അറിയ- ഇല്ല ഇപ്പൊ കൊച്ചു കുട്ടികളല്ലേ മാസം ഇപ്പ ആയിരം രൂപ മതി ഇത് രണ്ടുപേർകൂടെ ഫീസ്
പത്തിന് പത്തൊക്കെ വേണ്ടി വരില്ലേ പത്ത് മാസം
ആ പത്ത് മാസം
ഉ എല്ലാത്തിനും നല്ല ഫീസെന്നെയാണ്
ഉം ഉം ഉം
ഉം പിന്നെപ്പൊ സാധാ സ്കൂളിലാവുമ്പോ നമുക്ക് യൂണിഫോം ഫോമൊന്നും വാങ്ങേണ്ട ആവശ്യല്ല എട്ടാം ക്ലാസ് വരെ.
ആ വാങ്ങണ്ട യൂണിഫോം ഒക്കെ തുണി, പിന്നെ തൈപ് പ്പിക്കണം
ട്ട്യോ
ആ യൂണിഫോം പുസ്തകൊക്കെ കിട്ടി
മ്മ് ഇവിടെയും, കൊറേ മുന്നെത്തന്നെ കിട് ട്ടി മെയ് ആറാം തീയതി തന്നെ കിട്ടി
ആ
അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അടിപ്പിക്കേണ്ടവർക്കൊക്കെ അടിപ്പിക്കാനൊക്കെ ചെല സമയത്ത് സ്കൂള് തൊറന്നിട്ടാണ് പോലു കിട്ടാ
ഉം ഞാൻ യൂണിഫോം ഒന്നും പൊറത്ത് തയ്ക്കാൻ കൊടുക്കില്ല. ഞാൻ തന്നെത്തയ്ക്കും
ആ ആ അതൊക്കെ അറിയോ?
അങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ല. പക്ഷെ ഇങ്ങനെ കണ്ട് അങ്ങനങ്ങ് ചെയ്യും
ഓ ചെലോൽക്ക് അയിന് ഭയങ്കര ഒരു ഇത് ഇതാവൂലോ. കണ്ട്ങ്ങാണ്ട് യൂട്യൂബ് ക്ലാസൊക്കെ കണ്ടങ്ങനെ പഠിച്ചതാവുല്ലേ?
ആ അങ്ങനല്ല. ചെറുപ്പത്തിൽ ഒരു പാവയെ വേടിച്ചപ്പം പാവയ്ക്ക് ഉടുപ്പ് തയ്ക്കാൻ പഠിച്ചതാ അങ്ങനെ ഇനിപ്പോ വല്യ വല്യ ഉടുപ്പുകള് തയി ക്കും
ഇന്റെ കൂട്ടുകാരികള് ചെല ആൾക്കാരൊക്കെ ഇണ്ട്. അവരൊന്നും ഇങ്ങനെ പഠിക്കാനൊന്നും പോയിട്ടില്ല. തയ്യല് പഠിക്കാനൊന്നും പോയിട്ടില്ല. എന്നാല് യൂട്യൂബിലൊ ക്കെ ക്ലാസൊക്കെ കണ്ട് അവർ എല്ലാ മോഡലു ഇപ്പോ ഏഹ്
തയ്ക്കും. ഉം
ഇവിടെ ഒരു മെഷീനൊക്കെ ഇണ്ട്. പക്ഷെ എനിക്ക് എന്തോ അയ്മക്കൊരു താല്പര്യല്ല അങ്ങനെ ഞാനത് പിന്നെ നമ്മളെ സ് സാധാ ഒന്ന് ഷേപ്പ് ആക്കാൻ എടുക്കുമ്പോ തന്നെ എന്റെട്ത്ത്ന്ന് നൂല് കുടുങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്കെന്തോ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്
എപ്പഴും നമ്മ ഉപയോഗി ച്ചോണ്ടിരിക്കയാണെങ്കി അങ്ങനെ ഒരു പ്രശ്നൊണ്ടാവില്ല. എപ്പഴും എണ്ണയൊക് ക്കെ ഇട്ട് നമ്മൾ എടയ്ക്കിടക്കൊക്കെ തയ് ക്കാണെങ്കില് കുറ ച്ച് നാൾ ഉപയോഗിക്കാതൊക്കെ ഇരുന്ന് കഴിയുമ്പഴാ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആ
ആ ഞാനും വല്ലപ്പൊളൊക്കെ എടുക്കൊള്ളേ ഞാനു വല്ല മാക്സിയോ ചുരിദാറൊക്കെ വാങ്ങി ക്കുമ്പോ അതൊന്ന് ഷേപ്പിയ്യാൻ മാത്രേ എട്ക്കൽ എടുക്കുള്ളൂ
അപ്പൊ പിന്നെ പിന്നെത്തെ പ്രാവശ്യം എടുക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാവും
ബുദ്ധിമുട്ടാവും നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും ജസ് റ്റടെ ഇട്ട് വെച്ചിട്ട് ഒന്ന് ചവിട്ട് വെക്ക്യാണെങ്കില് അമ്മു ക് അത്യാവശ്യത്തിന് പെ ട്ടെന്തയിക്കാൻ പറ്റും
ആ വെറുതെ നൂലിടാതെ ഒന്ന് ചവിട്ടി വെച്ചാ മതിയാവുല്ലേ
ആഹ് അതാ എണ്ണയിട്ട് ഇട്ട് വെച്ചാമതി
ഉം ശരി ന്നാ ഞാൻ വിളിക്കാട്ടാ
ആഹ് ശരി ശരി
ഹലോ അ
ആഹ് ശരിയടാ